ആഹ് ഹലോ കേൾക്കുന്നൊണ്ടോ
ആഹ് കേൾക്കുന്നൊണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖാണ് കൊഴപ്പല്ല്യ
ആഹ്
പിന്നെ ചായ ഒണ്ടാക്കിയോ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചില്ല ചായ കുടിക്കാന് കൊറച്ചൂടെ സ് റ്റൈമെടുക്കും നാല് നാലരയൊക്കെ ആവും ചായ കിട്ടുമ്പോ ഉം
ഹസ്ബന്റോഡ
പിന്നെ ഒണ്ടൊണ്ട് അവടെ കെടക്കുന്നു ഫോണില് കളിക്കുന്നു
ആഹ് ഇന്ന് ലീവാവും ഇല്ലേ
അതെ പിന്നെ ഏഹ് കൃഷിയൊക്കെയൊണ്ടോ
ആഹ് കൃ ഷിയുണ്ട് ഞമ്മള് ചെയ്യുന്നില്ല്യാന്നെയൊള്ളു ആഹ് ആഹ് നെൽകൃഷി
ആഹ്
ഞങ്ങക്ക് സ്ഥലൊണ്ട് അപ്പയില് എളേച്ചനാണ് ചെയ്യണത് അവന് മൊത്തത്തിലായി ചെയ്തിട്ട് പിന്നെ ഇപ്പോ എല്ലാത്തിനും വണ്ടികളല്ലേ അപ്പൊ വണ്ടി വന്ന് കൊയ്തിട്ടു പോവും അത് കൊണ്ടോവും ഞമ്മക്ക് ഇതുവരെ തന്നിട്ടൊന്നുണ്ടായിരുന്നില്ല നെല്ല് ഇപ്രാവശ്യം ഒരു ചാക്കു നെല്ല് തന്നിരുന്നു
ആഹ് അല്ല അതല്ല വീട്ടില് എന്തേലും പച്ചക്കറി കൃഷി അങ്ങനെ എന്തേലുവൊക്കെ നടുന്നൊണ്ടോ
ഇല്ല്യ ഞാൻ ഒന്നും ഒണ്ടാക്കണില്ല ഇണ്ടാക്കിരുന്നു ഞങ്ങള് കുടിയിരുന്ന ഒടനെ നെല്ലാം കൃഷിണ്ട് ഇത്ണ്ടാക്കിരുന്നു അതിലൊക്കെ നല്ല ഇണ്ടായിരുന്നു
ആഹ്
പച്ചക്കറിയൊക്കെ നല്ല ഇണ്ടായിരുന്നു ഇപ്പൊ പച്ചക്കറി ഒന്നും ഉണ്ടാ ക്കിയ തൃപ്തിയേ ആവണില്ല ഒക്കെ കേടായി പോവ്വാ ക്കെ ഇണ്ടാക്കി നോക്കും ഞാന് പക്ഷെ ഒന്നും നേരാവുന്നേ ഉം മരന്ത
ആഹ്
തന്നെ കേട് വരുന്നെ ചെടികളൊ
അഹ് അഹ് അതെന്താ അതെന്താണവോ അങ്ങനെ
ഏതൊക്കെ മുളകും തൈയ്യും തക്കാളി തൈയ്യും ഒരു വെള്ള പൂപ്പലിരയാണ് ഒരു പുടി ഞങ്ങള് കുടിയിരുന്നി ട്ട് ആറു വർഷം കഴിഞ്ഞ് അപ്പൊ അയിന്റെ മുന്നായിട്ട്
ആഹ്
വന്നെന്റെ ശേഷം അവര് തെങ്ങു വെച്ചിരുന്നു എട്ട് തെങ്ങു വെച്ചിരുന്നു എല്ലാ തെങ്ങും പോയി ഇനി ഒരു തെങ്ങേ ഒള്ളു ഒക്കയ് കു
ആഹ് ആഹ് ആഹ് ആഹ് ചെല്ലി കുത്തണകൊണ്ട് ആഹ്
ആഹ് ചെല്ലി കുത്ത് വല്ല്യ തെങ്ങായി സങ്കടം തീരുല്ലാ വല്ല്യ തെങ്ങായിട്ട് പോവ്വാണ് എന്നിട്ട് നടുക്കൊക്കെ കുത്തിയിട്ട് അവര് ഇപ്പ അവരിങ്ങോട്ട് ഓട്ട ആക്കിയിട്ട് ഇങ്ങോട്ട് മരം മു തെങ്ങു മ മറിഞ്ഞു പോകയുകയാണ് പിന്നെ
അത് ചെലപ്പോ എന്തിന്റെലും കീട എന്തെലും കീടാകാണും അതാ ചെടികളൊക്കെ ഇങ്ങനെ പോകുന്നതേ അപ്പ അതിനുള്ള കീടനാശിനി വെല്ലോം മേടിച്ച് തളിച്ച് കഴിഞ്ഞാല് ഓക്കെ ആവുമായിരിക്കും
ഓ ഇത് ഞാ
എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി നട്ട്
കൊറേ മരുന്നുകള് കൊണ്ടുന്നുയിപ്പൊ ആഹ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കൊറേ സാനങ്ങള് ഞാൻ ണ്ടാ ണ്ടാക്കലിണ്ടായിരുന്നു ചീര ഒക്കെ ഇവിടെ ഒണ്ടാക്കിരുന്നു പക്ഷെ ഇപ്പ ഒന്നും ഉണ്ടാവണില്ല ഒക്കെ ഒരു പൊടി വരികയാണ് ഒരു വെള്ള പൊടി പ ഒരു പ്രാണികളാണ് ചെറിയ ചെറിയ പ്രാണികള് അവര് വന്നിട്ടിങ്ങനെ നെറഞ്ഞു യെലേന്റെ അടിയിലുമൊക്കെ ഇതാണ് നിക്കല് അപ്പൊ മരങ്ങനെ അതങ്ങനെ നി കൊ ഞാണ്ട് കേടാൻ പോകും
ആഹ് മുരടിച്ചിട്ടാണ്ട് പോവും അപ്പൊ പിന്നെ ഇണ്ടാവുല്ല
വേറെ മരങ്ങള് വേറെ എന്തേലു ഒ ക്കെണ്ടോ ആഹ് എനിക്ക് കൃഷികളൊക്കെ ഉണ്ട് പച്ചക്കറി കൃഷികള് കൊറച്ച് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല പയറുണ്ട് വഴുതനയുണ്ട്
ഉം
ആഹ് പിന്നെ പടവലവൊണ്ട് മൊളകൊണ്ട് പിന്നെ കൊറച്ച് ചെടികളൊണ്ട് ആഹ് അങ്ങനെയൊക്കെ കൊറച്ച് എന്തേലും ഇന്ന് പയറാ ഏഹ് ആഹ് നെലത്ത് തന്നെ ചെടിയൊക്കെ ചട്ടിയിലാണ് നിർത്തിയിരിക്കുന്നത് അല്ലാണ്ടതെല്ലാം മറ്റേതൊക്കെ വ ഇതിലെ തന്നെ ന താഴത്തന്നെ നട്ടിരി ക്കാണ്
ആഹ് ആഹ്
പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് പയറ് ഇന്നത്തെ പയറേലെ പയറ് കുറച്ച് തോരൻ വച്ചിരിക്കുന്ന്
പയറ് ഇപ്രാവശ്യം ആഹ് ഇവിടെം തന്നെ ആഹ് ഇവിടേം തന്നെ പാടത്ത് എല്ലാം വൈതനങ്ങ വെതച്ചിട്ടുണ്ട് വൈതനങ്ങ അല്ല പയറ് കൊറേവിടെ കൊടന്നുള്ളി കൊടഞ്ഞ് വച്ചിട്ടുണ്ട് ആഹ് ആ കുറ്റിപ്പയറണ്ടല്ലോ
ആഹ് കുറ്റിപ്പയറ് ഇത് നീളം ഒള്ളതാ നല്ല നീളം എന്നു പറഞ്ഞ നമ്മുടെ കൈയുടെ അത്രയും നീളം ഉണ്ട് സാനം
ആഹ് ആഹ് അതങ്ങനെ വി
അരി കൊണ്ടുവന്ന് പാകീട്ട് അതീ - അല്ല ആ കടേന്ന് കിട്ടിയതാണ്
ആഹ്
ചീരയും പയറും വേറെ കുക്കുമ്പോറോ ഏതാണ്ട് ഒരു ഇതുംകൂടെ- ട്ട് പക്ഷെ അതൊന്നും നട്ടില്ല ഞാൻ ചീരയും നട്ടില്ല ഈ കടുമഴ ആയതു കൊണ്ട് ചീര നട്ടാൽ ഉണ്ടാവില്ല പയറ് മാ ത്രേ നട്ടൊള്ളൂ- രണ്ട് പ്രാവശ്യേ പറിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇപ്പൊ പൊട്ടിക്ക് ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ മൊ ഇത് പയർ ആയി വരുന്നുണ്ട് പക്ഷെ പടു മഴ ആയതുകൊണ്ട് അങ്ങോട്ട് ശരിയാവണില്ല ഇന്നലെ വളം ഇട്ടു കൊടുത്തു.
അച്ചോ. മയ പെയ്താ പിന്നെ
ഇടി മുഴങ്ങുന്നു ഉം ഉണ്ടാവില്ല.
ഉം.
അതാണ് പ്രശ്നം പിന്നെ അതുപോലെ വഴുതനങ്ങ ഒരു പ്രാവ് ശ്യം ഉണ്ടായിരുന്നു ഉം ഇവിടെ മഴയാ തീ മഴ മൊത്തം. അത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പം തീർന്നു.
ഇവിടെ ഞങ്ങള് മുറ്റം ചുറ്റുപറം കെട്ടിയിട്ടുണ്ട് അപ്പം അത് തേ ക്കാൻ പണിക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സിമെന്റ് ഇറക്കി വെച്ചിട്ടുണ്ട് ആറ് ചാക്ക് ഇനി എന്താ കാട്ടന്നത് കൊടുത്തല് മഴ ഇനി വരോ?
ആഹ് മഴ വന്നു കഴിഞ്ഞാൽ അതും നടക്കത്തില്ല.
ആഹ് പേടിയാണ് കൊറെ എന്നോട് ആദ്യം പറഞ്ഞേ ഒന്ന് ചെയ്യാം ചെയ്യാം എന്ന് ഇന്റെ പണിയാണ് പിന്നെ നോക്കട്ടേ കഴിഞ്ഞിട്ട് ചെയ്യാൻ അറച്ചത്. ആഹ് മുറ്റം ചുറ്റേ ആഹ് കെട്ടീക്കണ്.
ആഹ് ആഹ് കെട്ടിയേ ആഹ്.
ആഹ് മുറ്റോ ആഹ് ചെട്ടി കെട്ടി കെട്ടീക്കണ് കട്ടല കഴിഞ്ഞിക്കണ്. പ്പൊ അതേ തേച്ച് തേച്ചിങ്ങാണ്ട് ആഹ് തേ ക്കാനായിട്ട്. എംസാനും ഇറക്കിയിട്ടിട്ടുണ്ട് എതിന്റെ?
പട്ടി ശല്യം ഒക്കെ ഇണ്ടോ? ആണല്ലേ അപ്പൊ പിന്നെ വല്യ മതില് കെട്ടുന്നതായിരിക്കും നല്ലത് ഇവിടെ ഉണ്ട് എന്റെ പൊന്നേ
കെട്ടിട്ട് കാര്യ ഇല്ല ഇവിടെന്ന് പറഞ്ഞത് പിന്നെ ഒരു നേ നാൾ ഇള്ളെ സ്ഥലാണ് അങ്ങനെ ഇവിടെ മതിൽ കെട്ടാൻ പറ്റില്ല ഇവിടെ വേക്ക ടെ മേലെ ഇണ്ട് അപ്പൊ അയില് നടുക്കായിറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലം. ഉം അപ്പത് ഞങ്ങൾ നായിട്ടുണ്ട് ഇങ്ങനെ എടുക്കാൻ ചുറ്റി കെട്ടാനേ പറ്റുള്ളൂ അപ്പൊ ഈ നായി പട്ടികളന്നെ ഉള്ളൂ ഇവിടെ. പോറച്ച് നെറച്ച് അഞ്ചെട്ടെണ്ണം ഉണ്ടാവും കെടുക്കണ് കാറിന്റെ ചോട്ട്
ഇപ്പ എല്ലാരും വീട് വെച്ച് കഴി ഞ്ഞാലേ എല്ലാരും വലിയ പൊക്കത്തിലാണ് മതില് കെട്ടുന്നേ ഈ പട്ടിയെ പേടിച്ചിട്ട്. ഈ ചെറിയ മതി ചെറിയതായിട്ട് കെട്ടിയാൽ അതിനകത്തൂടെ ചാടും ഇത്.
ആഹ് അവര് ചാടും പക്ഷെ ഇത് അവിടെ ചെമ് ഇവിടെ കെട്ടാൻ പറ്റ് പറ്റൂല ഇവിടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇബരെ സ്ഥലാണ്. പിന്നെ എവിടെയാ നമ്മള് കെട്ടുക. ഞങ്ങളെ അവിടൊക്കെ കെട്ടട്ടെ എന്റെ സ്ഥത്തൊക്കെ ഞങ്ങള അവിടൊക്കെ എന്റെ വീടിന്റെ അവിടൊക്കെ.
ആഹ്
ഇവിടെന്നെ ഒരു ഉള്ളത്ത്ക്കാണ് സ്ഥലം അപ്പൊ പിന്നെ ഇവിടെ കെട്ടാൻ പറ്റില്ല.
അതെ.
മറ്റേവക്ക് റോട്ടിന്റെ വക്കിനാണ് ഇത് റോഡിന്റെ വക്കിനന്നെയാണ് പറഞ്ഞിട്ട് എന്താ ഉള്ളിക്കാണ്.
ആഹ്.
അപ്പം
സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഒരു ഒരുപാട് അവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ടാ വല്യ ബീച്ച് അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ
ഇവെടെ ആ ബീച്ച്ണ്ട് പാർക്ക്ണ്ട് ഞങ്ങള് ആഹ് എടുത്ത് കൊറച്ച് കൊറച്ച് വിടുന്ന് നടന്ന്ു പോകാനുള്ളോ ദൂരം തന്നോള്ള പാർക്കൊക്കെ
ഉം ഇപ്പ അവിടക്കെ പോകാറുണ്ടോ.
കഴിഞ്ഞ പെരുന്നാക്ക് പോയിര്ന്ന്. ഇന്ന് ഇപ്പോ യൌട്ക്കട്ട എറങ്ങിട്ടില്ല ഇന്ന് ഭയങ്കര മടി
ആഹ് ഇന്നലെ മുതല്ള്ള പണിയായിരിക്കും ക്ഷീണം ഉണ്ടാവല്ലെ ആ രാവിലെ എപ്പഴുന്നേറ്റു അപ്പം
രാവിലെ ഞങ്ങള് വാങ്ങ കൊടുക്കുമ്പം സുബൈ ബാങ്ങ് കൊടുക്കുമ്പ മച്ചുന്നത്
അഞ്ച് മണിയക്കോ
ഉം അഞ്ച് കണിഴിഞ്ഞ് ഇപ ഇവർക്ക് ഇവര്ക്ക് എട്ട് മണി ആകുമ്പോത്തന് പള്ളീ പോണല്ല നിസ്കാരംസ്കാരം എട്ട് മണിക്കാണ്. അപ്പ ആ നേരംവുമ്പോത്തേന് പള്ളിയി എത്തണം അപ്പൊ പിന്നെ ചായൊക്കെ ആയേന്റെ ശേഷം. എന്തെ
പോത്തിന് വെട്ടണോ എ എത്ര മണിക്ക്ാ
അത് ഇന്ന് ഇല്നാളെയാണ് ഇത് രാത്രി പോത്തിന ഇറക്കുക
കുയ്ന്ന് ന്ത്രാത്രിയിലാണ് ഓ അങ്ങനെ ആ,.
നാളെ ഏഴ് മണി ആകുമ്പോത്തേന് കൊടുത്ത് കഴയിന്ന് പറഞ്ഞഞ് നമുക്ക് ഓരോരോ പങ്കുണ്ടല്ലോ അവിടു നിന്ന് കിട്ടുമല്ലോ.
ആഹ ആഹ ആഹ ആഹ
ഉം
അതെല്ലാം പള്ളിയില പള്ളിയില് ഈ ഇത് പോത്തിനെ പള്ളിയിൽ കൊണ്ടുവന്നിട്ടാണ് പള്ളിയിൽ വെച്ചാണ് അറക്കണത് ലെ.
പള്ളിയിലല്ല മദ്രസയിലൽ അങ്ങനെ ഒഴങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവൂലേ
ഓ ആഹാ ഹാ ഓ ഒഴിഞ്ഞ സ്ഥലത്ത് ഓ എല്ലാ പാശം മുറിക്കുന്നത് എവിടെയാണന്ന് വെച്ചാൽ അവിടെ തന്നെ ഉണ്ടു അല്ലേ
ആ അവിടെത്തന്നെ
ആഹ്.
ആണ് .
അവിടെപ്പത് മുറിച്ച കഴിഞ്ഞഞ് ഉടനെ നന്നാക്കാനും ആൾക്കാരുണ്ട് ഇന്നിട്ട് മത് ആ ടോക്കൺ ഉണ്ട അനുസരിച്ചാണ് ഇത് മുറിക്കുന്നത് ഓ ഓ അങ്ങനെ നമ്മക്ക് ഇതൊന്നും അറിയത്തില്ല അതുകൊണ്ട്
ഇന്നട്ടാ. എത്രാമത്തെ തോരഞ്ഞ ല
ആ ആഹ്. നമ്മള അപ്പൊ ആ സമയത്ത് നമ്മൾ അവിടെ ചെല്ലണം
ആഹ ചെല്ലണം ഏഴ് മണി അയ്ന്റെ കയ്യ അ അന്റെ മുന്നെ എത്തണംന്ന് പറഞ്ഞോ
ആ
ഉ അല്ലെങ്കിലും നമുക്ക്. എത്തും നേര അവിടെ എല്ലാരും പോവും ല്ല ത ആ ഇട്ടൂല ആ അഹ് എങ്ങനെ ആയാലും നമ്മള് പോവാതിരിക്കൂല
കൂടെ കട്ട് ചെയ്തിട്ട് അവർ ക്ലീൻ ചെയ്തിട്ട് ഓരോരോ കവറിനകത്താക്കി ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പൊ ആ ടോക്കം വിളിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇങ്ങനെ എടുത്ത് കൊടു
എടു ആഹ് എടുത്ത കൊടുത്തു ആ കൊടുത്ത കൊടുത്ത് വിടും കൊടുക്കുമ്പോ ആഹ് ടോക്കൻ കൊടുക്കണമ്മക്ക് അപ്പം ആഹ് എറച്ചി തരും
സാധനം കിട്ടും ഉം അപ്പ ഈ വെളുപ്പി അപ്പൊ അയിനെ നേരത്തെേ മുറിക്കും ഒരു നാല്മണി മൂന്ന്മണിയാവുമ്പഴേ പോത്തിനെ കണ്ടിക്കാൻ തൊടങ്ങും അല്ലേ?
ആഹ് മൂന്ന്മണിക്കും രണ്ട്മണിക്കൊക്കെ തൊടത്തോക്കാരം എത്രണ്ണാ ണാവോ പന്ത്രണ്ടെണ്ണ അത്രൊക്കെണ്ടാവും തോനണ്ടാവും
ആഹ് ആഹ് ആഹ്
വല്യ മഹല്ലാണെ
ആഹ് ആഹ് ആ
ആഹ് അപ്പൊ തോനേ ഇണ്ട്ന്ന് പറഞ്ഞിരുന്നു ഞമ്മക്ക് വാണന്ന്ണ്ടെങ്കി അയില് പങ്ക് ചേരാ പൈസ തോന കൊടുത്തിട്ടേ ഒര് ഒരാൾക്ക് ഇത്ര പൈസാന്നറിയും അവര് ആ പൈസ കൊടുത്ത്ങ്ങാണ്ട് നമ്മക്കയില് പങ്ക് ചേരാ പിന്നെ വേറെന്തൊക്കെ വിശേഷം?
ആഹ് വിശേഷം സുഖം തന്നെ എന്തായാലും ശരി ഓക്കെ വെക്കുവ പിന്നെ വിളിക്കാം
ആഹ് ഇഞ് പിന്നെ വിളിക്കാം ഓക്കെ ശരി